ആഹ് മഴപെയ്യുന്നോ
ഇല്ല ഇപ്പൊ മഴൊന്നുംല്ല ഇപ്പൊ ഇവിടെങ്ങനെ നല്ല മൂടിങ്ങനെ നിക്കാണ് മഴയൊന്നൂല്ല
അതാ ഇല്ല വന്നില്ല
എന്താ അവര്ക്ക് സ്കൂൾ ഇട്ട് വരുമ്പൊഴ് ക്കെന്താ കൊടുക്കാ
ഇവിടെ പിന്നെ ഇത്ണ്ട് ഞാനെ പഴമ്പൊരി ഉണ്ടാക്കി
ആഹ് ആഹ്
ആഹ്
ആ ശരി
മൂത്താള് പിന്നെ അയാളങ് ചെന്നൈ ലാ അയാള് ഇന്നലെ പോയി
ആഹ് അവിടെ എന്താ പഠിക്കുന്നത്
അയാള് ബി എസ് സി നഴ്സിങ്ങിന്
ആഹ് ആഹ്
എന്നെ കൊ അ പിന്നെ റെയിൽ സ്റ്റേഷൻ കൊണ്ട് വിട്ട് ഇന്നലെ അങ്ങനെ പോയി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ഉം ഉം
ഇപ്പൊ ഒരാളാണോ ഉള്ളത് വീട്ടില്
പ്പോ ഒരാൾ അ ആ
ആ
എന്തോ പരിപാടി ചായ
പരിപാടി ഇല്ലാ പിന്നെ സ്കൂള് ഇട്ട് വന്നിട്ട് ഇനിപ്പോ ചായ എന്തേലൊക്കെ ഉണ്ടാക്കണം ഒന്നുംണ്ടാക്കി ക്കിട്ടൊന്നൂല
ആഹ് അയാള് വരുമ്പഴേ ത്ത ട്യൂഷന് വിടും പിന്നങ്ങേ അന്നേരം ചായതുണ്ടാക്കി വച്ചന്നേരം പെട്ടെന്നങ്ങ് പോണം.
എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നതപ്പോ
എട്ടിലാ ആ
ആ അപ്പ ചായേം കഴിച്ചിട്ടങ്ങനെ പോവുവായിരിക്കുലേ ആ
ആ പിന്നെന്താ ആ ല്ല്യ മൂത്താടത്രല്ല ന്നാലും
ആ ഉം ഫോണൊക്കെങ്ങെനെ ഫോണ് കാണ് ആ
ആ ഫോണ് വേണം എപ്പയുംഇപ്പ അങ്ങനെ കൊട്ക്കാറില്ല
ആ ഇപ്പഴ്‌ത്തെ പിള്ളേർക്കയ്ന്നാണ് ഫോണെന്നെയാണ് ഫുൾടൈമ് ഇപ്പൊ വെക്കേഷെനായപ്പെളേ ആ നിപ്പ് രണ്ടു മാസം നിന്നതൊക്കെ നിപ്പ നി സ്കൂള് തുറന്നിട്ടൊന്ന് റെഡിയായി വരണം.
ഒരു കൊച്ചിനെ കൊന്നില്ല്യയോ എനിക്കത് കണ്ടിട്ടാ
ആ അതെയതെ ആ
ഭയങ്കര സങ്കട എനിക്ക കരഞ്ഞ് പോവാങ്ങനെ.
ആ എങ്ങെ ഞാനതന്നെയാണ് എപ്പൊ ഞാനിപ്പോ അതിന്റെ തലേ ദിവസാണ് ഈ കൊച്ചിനെ കൊന്നെന്റെ തലേ ദിവസാണ് ഞാന് മറ്റേ വീഡിയോല് ഒരു ബ്ലോഗറെ വീഡിയോ കണ്‌ ബ്ലോഗ് ചെയ്യുന്ന ഒരാള് ഈ കുട്ട്നെ ആ കുട്ട്നെ കുട്ട്നോട് ഈ അമ്മനോട് ചോദിക്കണ്ട് കുട്ടിക്ക് എന്താ പറ്റിതിന്ന് അ അപ്പം കുട്ടി സൈക്കിളിന്ന് വീണത് ആ അത് കണ്ട് ആ ആ ആ വേൻറ്റെജ് ഇട്ടിട്ട് ആ അതേതെ. ഞാനെ അത് കണ്ടിട്ട് പിറ്റ്യേ ദിവസ് ഈ ഒരു വീ മ് വീഡിയോ കാണുന്നത് ഇതും. ഈയൊരു പിക്ചർ വെച്ചിട്ടന്നെയാണ് ആ ഒര് ന്യൂസോലെ എഴിതിട്ട് അപ്പൊ അതന്നെയാണല്ലോ അപ്പൊ ഞാനാ വീണ്ടും നോക്കി ഇപ്പ എനിക്കോന്നു എങ്ങെനേണ്‌ പിന്നെ കൊല്ലാം
അതിന്റെ നെഞ്ചത്ത് ചവിട്ടിയാണ് ആ ആ ഏഴ് എല്ലുകള് പൊട്ടി നടങ്ങുന്നുണ്ടോ ആറാ മതി ഒ എനിക്കറിയാം എങ്ങനെ കഷ്ടം എങ്ങനെ തോന്നുന്നത് ദൈവമേ ഇങ്ങനെ ചെയ്യാന്
ഇപ്പൊ പറയുന്നതെ അപ്പൊ രണ്ടനച്ചന് അയാള് പിന്നെ രണ്ടാന എങ്ങനെയായി കക്ഷേ പെട്ട് തള്ള പ്രസവിച്ച തള്ളല്ലേ ആ തള്ള
അതൊക്ക എങ്ങനെ മനസ്സ് വരുന്ന ശെരിയ
ജീവം പോയി കിട്ടണ്ടേ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ ചെയെയ്യാൻ പറ്റി എനിക്ക്അത് കണ്ടിട്ട് ആ അറിയുല എനിക്കത് കണ്ടിട്ടേ ഞാനൻ ആകെങ്ങോട്ട് അല്ല എന്തൊക്കെ പടച്ചോനെ നടക്കുന്നത് ആ എനിക്ക്തിന്റെ മോൻ കണ്ടിട്ട് തിരിച്ച മുങ്ങി ഇത്ര വേദന സഹിച്ചിട്ടുണ്ടാവും അത് അതിപ്പോ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയായി പോയില്ലേ ഒന്നും അങ്ങ് വേദന ആ ഒന്നും പറയാനോ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു പ്രായല്ലേ അതെ ആ എനിക്ക് കണ്ടിട്ട് ഞാൻ ച്ചോ കയി പോയി അ എനി പ്പ എന്റെ എന്റെ ചെറിയ കു കുഞ്ഞിന് രണ്ട് വ ഈ സഹായം തന്നെ ആയിരിക്കും രണ്ടു വയസ്സായിട്ടില്ല എനിക്ക് അവള കാണുമ്പോ ഓർമ്മ വരുവോ ഇതിനെയൊക്കെ നമ്മൾലെന്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് എവിടുന്ന് സഹിക്യ ഒരു ദേഷ്യം വന്നാ ഒര് അടിയടിച്ചാ പിന്നെ നമുക്ക് സങ്കടം വരും വെറുതെ ആ നമ്മള് ആ അങ്ങ ഇത്ത വികൃതിയാണ് പക്ഷെ ആ വികൃതിൽ ഒന്ന് കൊടുത്താല് പിന്നെ നമ്മൾക്കയിന്റെ മുഖത്ത് നോ വരും വെർതെ അടിച്ചില്ലേ ഒന്നും മനസ്സി സ്സിലാവാത്ത കുഞ്ഞ് നമ്മളിപ്പോ എന്തിന അടി ഇത്കൂടി അവൾക്ക് അറീല്ല പിൻ ആ പിന്നെ എ എങ്ങനെയാണ് ഇവള് അങ്ങനെ ച്ചി അത്രയും ക്രൂരത ചെയ്തത് അതെ ഇത് ഇങ്ങനത്തേനൊക്കെ തൂക്കുമരാണ് വേണ്ടത്
അതെ നമ്മുടെ നിയമവ്യവസ്ഥ കൊള്ളത്തില്ല എന്ത് ചെയ്താലെന്തുവാ അവിടെ ജലിപോയി കിടന്നാമതി തിന്ന്
ഇപ്പ നിയമം പുതിയ നിയമങ്ങള് വരുന്നുണ്ടെങ്കി ങ്ങനൊക്കെ വരണം ശെരി റ്റ് ഇപ്പൊ കണ്ടില്ലേ ആ ചെങ്ങായിന്റെ ഫസ് റ്റ് ഭാര്യന്റെ കണ്
ആഹ് അത് കണ്ടാര്ന്ന് ഓ അവര് കോമയിലൊക്കെ കാണന്നിട്ട് സം സാരിക്കണം
ആഹ് അതെ അതെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ക്രിമിനലിന്റെ കൂട് വേണേ ഈ പെണ്ണ് ചിമ്മി
ആ കൊച്ചിന്റെ അച്ഛന്റെ വീട്ട്കാരെകണ്ട് വ്യാഴാഴ്ച അതിന് കൊടുക്കാനിരുന്നയാ ഒന്നാമ ത്തേ
ആ കൊച്ചിന്റവീട്ട് ആ അതെ ആ അച്ഛന്റവീട്ടുകാര് ചോദിച്ചിട്ട് പെണ്ണ് ആ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല പിന്നെ അമ്മ അതാ ഞാൻ പറയുന്ന പൊന്നുപലെ നോക്കിയേനെ ത്ര കുട്ടികള് കുട്ടികളില്ലാത് തെ ഓരോ കുട്ടിനെ കിട്ടാൻ വേണ്ടീട്ട് ദേശം ഇതാകുന്നുണ്ട് അപ്പൊ അമ്മ ഈ പെണ്ണിന്റെ അമ്മ പറയുന്നുണ്ടല്ലോ എനിക്കിനി ഇങ്ങനത്തെ ഒരു മകള് വേണ്ട ഞാൻ ആ കുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇവള് ഇങ്ങനെ ചെയ്തത് എന്ന്ള്ളത് അപ്പൊ ഇപ് ഇങ്ങനെ ക്രൂരതായിട്ട് ചെയ്യുന്നുന്ന് ആരും അത്ര ആലോചിച്ചിട്ട് ഒരമ്മ ചെയ് അമ്മക്ക്
ആ പിന്നെ എന്താ അവള് തള്ളയാണെങ്കി ഇങ്ങനെ ചെയ്യ് നോക്
ആ നൂ ആ അതാ അവര് ആലോചിക്കണത് നമുക്ക് ആ തള് പെറ്റ തള്ള ല്ലെങ്കിലും മറ്റുള്ളോരുക് ങ്ങനക്ക്
ഇപ്പ ഏ അതന്നെ
ഇപ്പോഴത്തെ കാലത്തിന്റെ ഓരോ ഇതായിരിക്കും അല് ന്ത പറയാ നമ്മള് എന്ത് ഒര് മനുഷ്യത്തില്ല എന്താ പറയാ ആലോചിക്കാൻ പോലും വയ്യ ഇപ്പൊരു പിന്നൊരു ന്യൂസ് കേട്ടില്ലല്ലേ പിന്നൊരു ന്യൂസ് കേട് ട്ടില്ലേലെരുന്നോ മറ്റേ ഒരു കുട്ടിനെ പ്രസവിച്ചിട്ട് ജനാലെന്റു ള്ളി
ആ ജനാല എഴുത് എടുത്ത് കളഞ്ഞത് ആ ഒന്നും പറയണ്ട യ്യോ ഒന്നും പറയണ്ട അതിപ്പം പറയുന്നു കുഞ്ഞിനെ വേണോന്നും പറഞ് ഇപ്പ അവക്ക് കുഞ്ഞിനെ വേണോന്ന് ഇനി ഇതുപോലെ എങ്ങാണോ ചെയ്യാനാണെ ഇയ്നെ കൊടുക്കാതിരിക്കുന്നെ നല്ലത് ചെലപ്പോ ഇതുപോലെ കൊല്ലും
പറഞ്ഞതെ എനിക്ക് വേണ്ട കുച്ചെന്റെ അച്ഛൻ അതെയോ അയെനി കൊടുക് ഇനി കൊടുക്കാതിരിക്കലാല്ലത് ഇതേപോലെ ചെയ്യും
അതെ ഒന്ന്
ഉം
പിന്നെ വേറെ എവിടെയോ ഒന്ന് ഒരു കൊ ച്ചിനെ തറ തല തറയടിച്ചു കൊന്നാ അത എവിടായിരുന്നലെ
അത് കൊറച്ച് മുമ്പല്ലേരുന്നോ ഏ പാ
ഇവിടെ പുറത്താന്നല്ലേ
അതല്ലെ അത് ഒരു രണ്ടു വർഷം മുമ്പ്ദേ അപോലെ കണ്ടില്ല കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ
അത് ആ ആ് ആഹ് അത് വേറെ ഇപ്പ ഒരെണം ഇതുപോലെ രണ്ടു ദിവസം ആയ തെ ഉള്ളൂ അവര് അയാളെ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊച്ചിന്റെ കൊച്ചുണ്ടായണ്ട് വേണ്ട എന്നാണ് പറഞ്ഞന്നത് അങ്ങനെ കൊ ച്ചിന് തറയെ പത്ത് പ്രാവശ്യം അങ്ങണ്ട്റങ്ങി തറൽ അടിച്ചന്ന് അ അവരൊക്കെ പക്ഷെ അവരങ്ങ് കരയുന്ന ആ വീടിയോ അതുപോലെ
ആ ആ കു ആ കുഞ്ഞിന്റെ ജീവം പോയി കിട്ടണ്ടല്ലേ അപ്പൊ അതുവരെ അവള് കണ്ടു നിന്നിരിക്കുവ ജീവം പോവണ്ടേ അതിന്റെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയാവോ അത്രേ മുറിവുകളുണ്ട് ന്നാ പറ റിന്നത്
ഒ ആ എന്തുവാന്നാ എനിക്കങ്ങെ പോലെ പൈക്ക
ആ അതെ അതെ അത് കണ്ടാ നമുക്ക് ആഗ താവും ഉം
നമ്മൾ അറിയുന്നുല്ല എവിടെ നമ്മൾ നേരിട്ട് അറിയുന്ന പോലും അല്ലേ പക്ഷെ അമ്മക്കൊക്കെ അത്ര ഇ്ത് വരുമ്പോ ആ പ്രസവിച്ച തള്ളയ്ക്ക് തോന്നാത്ത ആ ഒരു
അതാ നമ്മള് അതെ അതെ ആ നമ്മളൊരു ഞ എവിടെയോള്ള ആരുല്ലാതെ നമ്മൾ
ആഹ സഹിക്കാൻ കഴിയുന്നില്ലത് അത് തന്നെ അവടെ കൊടുത്ത് മറ്റ ആർക്കങ്കിലും കൊടുത്ത് തിരുനെങ്കിയത്
ആഹ അതെ എന്തെല്ലാം സമയം ഗാനങ്ങളൾണ്ട് ഇപ്പോ.
പിന്നെന്തു വാ.
അവൾക്ക് ആ കുട്ടിന ആരിക്കലും കൊടുക്കയ അങ്ങനെ പലതും ചെയ്യാപ
ആഹ അത് തന്നെ ഉ
അങ്ങന പലതും പലതും കേ ക്കുന്നുണ്ടപ്പോ. ഓരോ ഉ അമ്മാര് തന്നെയാണല്ലോ ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയാൻ ചെയ്തു അ ഒന്നും കൊഴപ്പല്ല അമ്മാർ ചെയ്യുമ്പളെ.
ആഹ ശരിയ.
നമുക്ക് അത്ഭുതം തോന്ന, നന്മടെ മക്കള് ഒന്ന് ദേഷ്യത്തിന് തല്ലാ തല്ലിയാൽ പോലും നമുക്ക് പിന്നെ സങ്കടം വരും. അങ്ങനത്തെ ആ അമ്മയെ കൊടുക്കാൻ ആ അതെ അതെ നമ്മള് സോപ്പിടും അവരെ. ഇതിപ്പോ എങ്ങനെ ഇവ ചെയ്യാൻ പറ്റുന്നതെന്ന്.
അത് പിന്നെ
വേറെ പിന്നെന്ത് എന്താ ചോറിനൊക്കെ?
ചോറിന് ഉച്ചക്കത്തെ കറി തന്നെ.
ആഹ രാത്രിയൊക്കെ ഇനി വേറെണ്ട
ആഹ ഇനിയിപ്പ ഉണ്ടാകുന്നില്ല. ചോറൊക്കെ ഇരിപ്പുണ്ടെന്നെ ഇനിയിപ്പം. അല്ലെ പിന്നെങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കും. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ വരെ പോണം.
ആഹ എന്താണ്?
മോക്ക് മൂത്ത ആക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോമോണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സിയോടിടെ കഴിഞ്ഞ മാസ പീരിയഡ് ആയില്ല അന്നേരം. എന്റോക്രനോളജി ഡോക്ടറെ കാണിച്ചു. അതിന്റെ റിസൾട്ട് കിട്ടും. അത് അത് ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് മരുന്ന് മേടിച്ച് അയച്ചു കൊടുക്കണം.
ആഹ് ആ അപ്പൊ അവള് പോയില്ലേ?
പോയി. ഏങ്ങനെ ആറു മണിയാകുമ്പം ഡോക്ടർ വരും. അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്.
ആ ആളങ്ങനെ തടിയൊക്കെണ്ടോ
ആ ഒരുപാടല്ല നല്ലോണം ഒ തടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ പിസ്സ്സ്റ്റേസ് വന്നപ്പം പിന്നെ കൊറച്ച് തടി പോയായിരുന്നു പ്പം പിന്നെ കൊഴപ്പൊല്ല ആ പക്ഷെ അന്ന് കൊച്ചിന് ഇങ്ങനെ പത്താം ക്ലാസ്സില് ആ പ്പഴായിരുന്നു അങ് അന്ന് നല്ല വെയിറ്റ് ഉണ്ടായിരു ഒന്ന് വെയിറ്റ് കുറക്കാൻ പറഞ്ഞ് അങ്ങനെ പക്ഷെ എന്തോ ടങ് കൊ കൊറെ ആറു മാസം ഗുളിയ കൊടുത്ത് പീരീഡ് ആവാ ആയിരിക്കുന്നുണ്ട് അങ്ങനെ ആ ഗുളിയ കഴിച്ചാന്ന് തോന്നുന്നു നല്ലോണം അങ്ങ് വെയ്റ്റ് പോയായിരുന്നു അങ്ങ് നല്ലോണം ക്ഷീണിച്ചായിരുന്നു പിന്നെ ഇപ്പം കൊഴപ്പൊല്ല ഇനി ഇപ്പം ഇച്ചിരി വണ്ണം വച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ടാന്നോ ഈ പീരീഡ് ആവാതെ
പി പി സി ഒ ഡി ഉണ്ടെങ്കില് വണ്ണം വെക്കും
ആ രണ്ട് സൈസ് ഉണ്ട് ഈ വണ്ണം വെക്കും ചിലവരണ്ട് വണ്
ഇത് എ ഇതെന്ത് പിന്നാ ഈ പിന്നാ ഈ പി സി ചൂടി വണ്ണം വെക്കും നമ്മള് പിരീഡ്സയിട്ടുള്ള ആ പി സി ഒ ഡി വണ്ണം വെക്കുന്ന പീസി നമു കൊഴുപ്പ്‌ നെറയല്ല നമ്മളെ ഗർഭാപാത്രത്തിന്റെ അവിടെ
ആ ആഹ് ആഹ് ആഹ് ആ യാക്ക്‌ ഇപ്പൊ അമ്പത്തിരണ്ട് കിലോ ഉള്ളു
ആ പക്ഷെ വയസ്സ് അത്രല്ലേ ഉണ്ടാവുള്ളൂ
ആഹ് മോക്ക് പത്തൊമ്പത് ആ അത്രേയുള്ളൂ അന്നേരവേ വെയിറ്റ് ഇപ്പൊ ഒരു വർഷം കൊണ്ട് അവിടെ പോയപ്പോ തൊട്ടേ ഇത് തന്നെ വെയിറ്റ് കുള്ള് വെക്കുന്നില്ല മറ്റേആ അപ്പോത് ഞ തോള ആവാൻ ആവാ
ആ പിന്നെ നമ്മള് വീ ട്ട്ന്ന് കഴിക്ക്ന്ന പോലെ ഹോസ്റ്റൽലൊന്നും അങ്ങനെ കഴിക്കാൻ കഴിയില്ലല്ലോ ഉം
എന്തേലും അച്ചാറും ഒക്കെ അല്ല്യേ കൊണ്ട് പോന്നേ അല്ല അല്ലാ അല്ലാതെ ഹോസ്റ്റലിലാ അല്ലാ വെക്കുവ ല്ല
ആ അവിടെ കാന്റീങ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ
ആ.. ആ.. പിന്നെ ആഹാരത്തിന്റെ ഓക്കെ ഇത്തിരി തമിഴ്നാട് ആയതു കൊണ്ട് ഇപ്പോ സാമ്പാർ സാധോ ഏതാണ്ടൊക്കെ പേര് പറയുന്നു ഹി ഹി അതാണ് ആ ആ അതാ ആദ്യൊക്കെ പാടാരുന്നു പിന്നിപ്പം പിന്നെ ഇപ്പോൾ ഇല്ല
ആ ആ ഉം
ഉം ഇങ്ങനെ ഇരിക്കാണ് ശരി എന്നാൽ ന്ന ആ ശരി എന്ന ആ
അവിടെ കട്ട ആക്കി
ആ ശരി ശരി